ആഹ് ഇപ്പൊ കേക്കുന്നുണ്ട്
പിന്നെ എന്നിട്ട് പിന്നെ അപ്പ എന്താ വച്ചാല് ഞാൻ അങ്ങനെ പിരിച്ചു വച്ച ഇട്ടിട്ട് ഇപ്പൊ ഇവിടെ ഒരു അഞ്ചാറിനൊക്കെ അങ്ങനെ പിരിച്ചു വിച്ചിട്ടു പിന്നെ എപ്പോഴും ഈസി എടുക്കും ഞാൻ പിന്നെ എന്നാള് എന്താ പി അങ്ങ എ ഡയറക്ട് ആയിട്ട് മണ്ണക്കണ് വെച്ചക്കാണ് കേട്ടോ പിരിച്ച് വെച്ചിട്ട് അതിൽ പിന്നെ ഇങ്ങനെ മഞ്ഞയില വന്നാണ്ട് അതാണ് വാടി പോലെടുത്തി അതൊരിങ്ങനെ നിൽക്കാത്ത പോലായി അല്ലാതെ കൂയ്യ ഒന്നും ഇപ്പ ഇതിന് വേണ്ടല്ലോ ഞാൻ ചെറിയ കുയ്യനെ കൊത്ത് അപ്പൊ എന്നിട്ട
അങ്ങനെ ഇ ഇനി അവിടെ ഫിൽ ആവണമേക്കി പത്തെണ്ണം കൂടി വേണം
ആഹ് ഇവിടെ നിനക്ക് പത്തെണ്ണം മേടിച്ചാണ് ഇവിടെന്ന് നൂറ് പ്പിയെക്ക് കിട്ടൂവേ നമുക്ക് എനിക്കും വേണ്ടേനും അല്ല കിട്ടുവേ ഇനിച്ച് കിട്ടുവേ ഞാൻ ഒന്ന് സ്ഥിരായിട്ട് വാങ്ങണോണ്ട് ഇച്ച അയാൾ തരുവേ അയാളല്ല അയ്ന്റെ ഒരു ഓണർണ്ട് അയാള അയാളെ തരുള്ളൂ അല്ലാതെ അടുത്തെ പണിക്കാര് തരൂല പണിക്കാരൊന്നും തരൂല്ല
നജീബ് ചോദിച്ച്ണേലോ
അല്ല ഞാൻ വാങ്ങി തരാ അൻക്ക് നൂറ്റി നാല്പ്പ്പന്റെത് പത്തെണ്ണം നൂറുപ്യക്കെ വാങ്ങിത്തരാം പ്പം ഞമ്മള പതിനഞ്ചെണ്ണം ഇച്ച് ഒരു അഞ്ചെണ്ണംമാണം അങ്ങനെ എടുക്കാണെങ്കിൽ ഞാനിപ്പ വ ഇവിടെ കുറെ ചെടി ഒക്കെ ഒ റൗണ്ട് ചെയ്ത കൊടുക്കലും പിന്നെ കുറെ വലുതായപ്പോ അ കട്ട ചെയുകയൊക്കെ ചെയ് അപ്പൊ പിന്നെ ഇവിടെടണ്ടായും മൂച്ചി കുഴിച്ചിട്ടി മൂച്ചി കുഴിച്ചിട്ട് തങ്ങനെ വെറുതെ ഉണങ്ങ ന്നട്ടട് പോകും പിന്നെ ഇതാക്കും നൊന്നും ആയിട്ടില്ല വലിയ മ ഇത്‌ല്ല അവിടെ ഒരു സ്പേസ് ഇല്ല അയ്ന്‌ നിക്കാന് എന്നിട്ട് പിന്നെയ ഉണങ്ങും പിന്നെയും തെയ്ക്കും പിന്നെ ഉണങ്ങും ഇതന്നെ പരിപാടി അ ഞ അത് ഒഴിവാക്കണം അത് അത് ഞൻ അവിടുന്ന് അവിടെ സ്പേസില്ല ണനയ് നി മരൊക്കെ പ ഒരു കൊല്ലൊക്കെയ്ക്ക്ണ് ഒന്നര കൊല്ലൊക്കെയ്ക്ക്ണ് മാങ്ങിട്ട്. പക്ഷെ അയ്ന് വലുതായിട്ടില്ല. അതോണ്ടാണ് അപ്പൊ ഞ് അവ്ടെ ങ്ങട്ട് ഒഴിവാക്കിട്ട് കലാത്തി കുഴിച്ച്ട വിചാര്ച്ച് ട്ടെ. അപ്പൊ ഇജ് അന്ക്ക് വാണെങ്കില് ഇജ് അങ്ങാടീക്ക് വരാണെങ്കിൽ ഞാൻ അൻ. ക്ക് നൂറുപ്യക്ക് വാങ്ങിത്തര ഇച്ചും അൻ.
ആ ച്ച്നിപ്പം ഈ കാക്കു വന്നിട്ടൊള്ളെടീ നടത്ത അല്ലാതെ ഇച്ച് കൊണ്ടരണെങ്കി പിന്നൊരു വണ്ടിട്ത്ത്. ആ ആ ഞ് വന്ന സമ്മയ്ച്ചോന്ന് അറീല. ഞാൻ വര്നയ്ന്റെ മുന്നെ ന്റെ പണിയാളൊക്കെ ഒര്ക്കീ ക്കിണ് ഏകദേശം.
ഇന്നെ വിളിച്ചാ മതി ന്നാ പിന്നെ. ഞാൻ വാങ്ങി തരാ അത്ര തോന വാങ്ങുമ്പോ ഓല് തരും.
ആഹ ആഹ.
വാങ്ങീട്ടിച്ച് നൂറ്റി നാൽപ്പെന്റീന്ന് ഇരുപർപ്യ കുറച്ചു തന്ന്ക്ക്ണ്.
ആഹ് അയിനെ നജീബിനോടും പറഞ്ഞീണോ നത്രെ എത്രണ്ണക്കാണെങ്കിലും നൂറ്റി നാല്പത നൂറ്റി. ഴിവാക്കിത്തര ന്ന് പറഞ്ഞു
ഉം അല്ല കൊറ്‌ച്ചെരും അത് ചോയ്ച്ചാ തരും അയാള് തരും. അവിടെ ഇന്റെതിനൊരു ആള്ണ്ട് മറ്റെ പണിക്കാരും പിന്നെ വേറൊരാള് അതൊന്നും തരുല്ല. ല്ല ഓലൊന്നും തരൂല ഓൽക്കൊക്കെ പേടിയാ തരാന്. അപ്പ ഞാന ന്ന. മുന്നൂറുപ്യന്റെ ആ ഇര്ന്നു ഇരുന്നൂറ്റി അറുപർ പ്യന്റെ ചാ. ചട്ടിക്ക് ഞാന് വല്യ ചട്ട്യാട്ടോ അയ്ന് ഇരുന്നൂറ്ററുപർ. പിന്നെ ഞാൻ ന്നിട്ട് ന്തയാൾ ഞാനവിടെ ഉച്ചക്ക വാങ്ങീനെ. അപ്പാ ചേച്ചി എങ്ങനെ പറഞ്ഞാലും തരൂല ആ പൈസക്ക് ഇരുന്നൂറിന് തരൂല പ. ഇതൊക്കെട്ത്തിലെ ങ്ങള് അയ്ത്തരി തരൂല ന്നാ ഞാൻ പറഞ്ഞെ ഞാ ന്ന് വൈന്നേരത്ത് വര വൈന്നേരത്തെക്കാക്കണ്ടാവുള്ളു പറഞ്ഞ് ഞാൻ സ്ഥിരായിട്ട് അവ്ട്ന്നെന്നെ മാ. ങ്ങൽ അപ്പം ന്നിട്ട് ആ കാക്ക വന്നിട്ട് ച്ച് അറുവർപ്യ കൊറ്ചന്നു ആ ചട്ടിക്ക്.
വല്യേ എന്താ പ്ലാസ്റ്റിക് ചട്ടിയാണെ പക്ഷെ വല്യ ചട്ടി ഉണ്ടാവി
ആഹ എ ന്ത
അത് ഞാനിവിടെ മറ്റേ ഉങ്ങ്ന്റെ പോലത്തെ മരം ണ്ടല്ലോ അത്. അയിന് അതാ പറയാ.?
ഉള്ളിൽ വെക്ക്ണെല്ലെ? ഇൻഡോർ പ്ലാന്റ് അല്ലെ? ആ എനക്ക് എനക്കൊന്ന് ട് ചൈന ടൗണ ൻ തെരോ ഇൻക്കതൊന്ന് കിട്ടണം. ഇൻക്കിന്റെ.
ആ അത് വാങ്ങീണ് ട്ടൊ പക്ഷെ അത് പീടിക്ക് ഓല് വാങ്ങ്യേതെന്നു അന്ന്. ന്നട്ട് പിന്നെ ഈ പീടിൽ ഉള്ളിൽ വെച്ചിട്ട് അയ്നാണെ നല്ല കെയറിംഗ് വേണം ഉള്ളില് വക്കാന്. ആ വെയില് തട്ടണം അതെല്ലാ അയ്നൊരു ഫംഗസ് ഒരു പൂപ്പൽ വരൊയ്ന് ഒര് ങ്ങനെ ഇല കൊയ്. ഞ് അങ്ങട് പോവയ്ന്റെ ത് അതാണ് അയ്ന്റെ അ സുഖം. അപ്പൊ പിന്നെ എന്താ ഞാൻ മാസത്തിൽ ഒര്ച്ചല് പുറത്ത്. പുറത്ത് വച്ചിട്ട് ഒരാഴ്ച പുറത്ത വച്ച് കഴിഞ്ഞാല് അയ്ന് നല്ല സുര ബ ബേ. വേഗം തെഅക്കത്. ഇപ്പ അത് ഉ ഉള്ള്ത്തെ ത് പിന്നെ വലുതേയ്ക്ക്ണ് അതല്ല ഞാൻ പുറത്ത്ത്ത ണ്ടയ്നു അയ്നെ വല്യ ചട്ടിക്ക് മറ്റെ. തങ്ങനെ വേരായ്റ്റെ അയ്ന്റെ വേര് ഇതാവ കൊമ്പ് നല്ല തടിണ്ട് അവിട്ന്നെന്നെ ഇരുന്നൂറ്റി ആയിമ്പത്ർപ്യ ഒരു
തയ്യ് ചെർതാണോ വല്താണോ?
അത്യാവശ്യം വല്യ തൈയ്ന് ഇരുന്നൂറ്റി അയ്മ്പെ പിന്നെ നല്ല ഉയരല്ല തൈയ്ന് അഞ്ഞൂറ് വരും.
ആഹ ത് അത്യാവശ്യം ഇന്റൊര് പകുതി. ക്ക് ഉയരള്ളത് ചെ ചെടിക്കാവിടെണെ ചെങ്കി അവ്ടെ മുന്നൂറ്റി അയ്മ്പതൊള്ളൂ ഞാൻ വാങ്ങ്യോട് ത്ത്.
ഉം അയിന് അയ്ന്റെ ഗ്രോത്തിനനുസരിച്ചേക്കാരം വില കൂട
അവിടെയ്ന് പൊതുവെ ഒക്കെ കുറവാടി പിന്നെ ചെ ചെടിയൾക്ക്. പിന്നെ മറ്റെ യുജിനിയ ല്ലെ ആ ചോന്നല ണ്ട ചോ തലപ്പ് ചുവന്നെ അയ്ന് വ്ടെ എത്രെണ്?
ചോന്നലെ മറ്റേ രണ്ടും കൂടി കളർ വര്നല്ലെ അത് ഇൻക്കറീല അത് ഞാൻ വാങ്ങി. ച്ച് ല്ല അത് ഞാൻവിടന്ന് വാങ്ങിയല്ല പിന്നെല്ല മറ്റേ ചോന്ന കലാത്തില്ലേ അത്ണ്ടായിനോജവിടെ വാങ്ങിയ
എന്ത്
ചുവപ്പ് കലാത്തിയില്ലേ
അത് അവിടെ അത്ര വലിയ മെച്ചല്ല തയ്യലി ല്ല
ഇല്ലലെ
അനിയിപ്പല്ലർച്ചിന്റെ അവിടെ ഇഷ്ടിക എ ത ഈ ഇഷ്ടിക വെച്ചുണല്ലേ അവിടെ
ആഹ
ഈ മണ്ണയന്നോ അ കട്ടയന്നോ
എന്റെ അവിടെ ഒന്നും ഇണ്ടായില്ല
അലപ്പ ആ ഭഗത്ത് കട്ടട്ടിട്ടുണ്ടായിരുന്നിലെ
കട്ട ഇട്ടിടണെൽ അവിടെ കൊറച്ച് പുല്ല്ച്ചക്കന് മറ്റേ പുല്ല് പക്ഷെ അവിടെ കട്ട ഞാൻ എന്താച്ച അവിടെ സ്പേസിലായിട്ട് കട്ട പ മേലെ വെച്ച പറ്റന്റെ തെല്ണ്ടാവൂലേ തെല്ലിനെ അടുപ്പിച്ചച്ച് അരിട്ട വെച്ച ഞാനും സമന്റ് ന്നിട്ടില്ല ചേർക്ക് സിമെന്റ് ഇടാലെ വെള്ളംങ്ങനെ ഉള്ള കൂടി
ആഹ് അന്ന് ഗ്രൗട്ട് കള ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചാ മതിയേ
വെറുത സമെന്റി കൂടുന്ന വേറൊ
വേറൊന്നും ചേർക്കണ്ട സിമന്റിന്റെ ഗ്രൗട്ട് മാത്രങ്ങനെ കലക്കി ജസ്റ്റ് ഇങ്ങനെ ഒട്ടി ച്ച്ടുത്ത് പോന്നാ മതി കൈമാക്കണ്ട ക്ലോസ് ഇല്ലെ ആന്റടുത്തു
ആഹ അങ്ങനെ ചെയ്താ മേലേ ഞാൻ പിന്നെന്നന്ന് നോക്കിട്ടില്ല ഞാക്ക് മതിലിന്റെ പണയുണ്ട് അപ്പൊ ഞാൻ പിച്ചോതക്ക ചെയ്യും മതിലിന്റെ പണിയുണ്ട് പിന്നെ ഞൻവിടെ ഇത് ഞാന് മതില് അന്ന് പറഞ്ഞാല് പെയിന്റ് അടിച്ചിട്ട് ജസ്റ്റ് ഒരു
ഞങ്ങളത ഒന്നും കാട്ടിട്ടില്ല അതേപലത്തതല്ലേ ഈ മഴയൊണ്ട് ഒന്നും
അന്ന് പെയിന്റ് അടിച്ചിട്ടുണ്ടയി പെയിന്റ്ടച്ച്ൽ ബാക്കിുള്ള പെയിന്റ് ആയിട്ട് വെള്ളം ല്ലേ അങ്ങനെ ചതേനി പക്ഷെ എന്നിട്ട് മതിൽ എന്താ കാട്ടിയെച്ചാൽ തേപ്പ് ശരിയില്ലാത്തത് കൊണ്ട് മതിൽ
ആ ഇവിടീണ്ടടി അങ്ങനെ വിണ്ട് വിണ്ട് നിക്കനിണ്ട് ഒരു വൃത്തിയില്ലാതെ നിക്ക അത് പൊളിഞ്ഞഞ് പോരണെന്നില്ല വള്ളളായി കഴിഞ്ഞ അവിടെ ഇങ്ങന ഉണക്കാത്ത പോലെനെ ഒരു
ആയി കറുത്തത് പിന്നെ മഴ പെയ്താ കറുത്ത അങ്ങനെ ഇതായി വരും പിന്നെ പൊളിഞ്ഞും പോരണ്ട് അപ്പൊ എന്താണ് പൊളിഞ്ഞു പോര അപ്പൊ പിന്നെ ഈ തേക്കലിന്റെ പ്രശ്നം കൊണ്ടാണ് അപ്പൊ ഇഞ് അതൊക്കെ ഇതാക്കിയാണ്ട് ഒരാതിയിട്ട് അഴിച്ചെങ്ങൊന്നു പെയിൻ്റ് അടിച്ചണം
ആഹ
പിന്നെ ആ പൊട്ടിയതൊക്കെ ഉണ്ടാവൂലും മതിലിങ്ങനെ പോന്ന് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം പിന്നെ ഞങ്ങൾ എന്ത പറാൽ ഇവിടെ മുന്നിൽ വന്ന പുല്ല്ലേനും ചെറിയ തൈകളല്ലേനും വെച്ചപ്പോ ഈ ചെറിയ ചെറിയതയി ല്ല വെച്ച കൊടുത്തിന്നത് പിന്നപ്പം വലുതായ തല്ലേ അപ്പൊ പുല്ല് അയച്ചാലി അയിന എന്താ കുട്ടികൊക്കെ എണാ ചെട്ട ഇല്ലാത്ത പോലെ അപ്പോ ഇപ്പൊ നല്ല പുല്ല് ഇപ്പ അവിടെ പുല്ലില്ല പുലൊക്കെ ഉണങ്ങി പോയി
അപ്പൊ വരില പടുത്ത് കൊടുക്കാനക്കാറല്ലേ
ആഹ അപ്പൊഞ് ഇനി ഓളോബ്രിക്‌സ് ഇഷ്ടികേ നല്ലത് ഇങ്ങനെ ആലോചിക്ക നിങ്ങളെ എത വെച്ചിക്കണേ ഓളോബ്രിക് സോ ആ അപ്പൊ പിന്നെ ഞാന് വിചാരിച്ചിക്കണ എന്താന്നോ അഐക്ക് ഞങ്ങക്ക് കട്ട ഇട്ട കൊണ്ട് ഞങ്ങക്ക് ഉ ഉള്ളക്ക് വെക്കൻ സ്പേസ് ഇില്ല അ കട്ടന്റെ മേലെങ്ങെ പുറത്ത കൊണ്ടോണ്ണ്ടി
ആ
അങ്ങനെകുമ്പോ ബോ റാവൂല്ലല്ലോ
ഉം
അങ്ങനെ പറ്റുള്ളു അല്ലെങ്കിൽ എന്താച്ചാൽ ആ ഒളിമ്പിക്സിന്റെ സ്ഥലം കൂടി എന്താ പോവൂല്ലേ പിന്നെ പിന്നെ നിക്കാൻ സ്ഥലല്ലല്ലോ ഇല്ല അല്ലേ തന്നെ വീതി ഇല്ലല്ലോ ഞ ഞാന് ക്കണി ഈ ഓളം ഇതിൻ്റെ കട്ടൻ്റെ മേലെക്കൂടി ഇങ്ങനെ ഒരു വരി ഇങ്ങനെ വെച്ച് ഒറ്റ ഒന്ന് വെച്ചാ മതില്ലേ മറ്റേനാല്ലേച് ആ അത് മതി വെള്ളങ്ങട്ടെ മണ്ണിങ്ങട്ട് പോരാ ക്കാൻ വേണ്ടി ഇത് മണ്ണ് വര്യാണ്പ്പോ കാരണം ഈ പുല് പോയില്ലേ പിന്നെ മരം വലതായില്ലേ മണ്ണിങ്ങനെ ഇപ്പൊ ഞാനിപ്പ കലാത്തിക്കെ അവിടെ കുഴിച്ചിട്ട അപ്പൊ അയിന്റെ മണ്ണൊക്കെ ഇങ്ങോട്ട് വരെ തീ
ഡൗ
ലാസ്യന്റെ പുല്ലോ അയിന്റെള്ക്കുടിയോ
ഫ്യള്ളായിട്ട് കവർ ചെയ് എടുത്തിട്ട് ആൾക്കാരോട് പറഞ്ഞ പ സെറ്റ് ചെയ്ത ഐക്കൂ വെള്ളം ഇറങ്ങും ചെയിം ഉള്ളു കുടി
അയയ് അങ്ങനത്തെ പുല്ല് വേണ്ടേ ഞാൻ വിചാച്ച ഇങ്ങനമ്മ കെട്ടിട്ട ഞ് പുല്ല് വേണ്ടാ നെണ്ട ഇനിതാ കെട്ടികഴിഞ്ഞാൽഇനീപ്പം മരങ്ങളൊക്കെ ഏകശം വല്ല്യ വല്ല്യ മരങ്ങളെ അപ്പം ഇന്ന് കൊറേ കട്ട് ചെയ്ത് കൊടുത്തു അപ്പൊ ഇജ് കൊറെയിലങ്ങ് വന്നിട്ട് ര വ മ വല്ല്യ വല്ല്യ മറങ്ങളായിരിക്കും ഇനി ഇ അനെ എന്താ വെച്ചാല് ഒരു ഒന്നും ഇാത്ത കൊൊ പടവില്ലായിട്ട്വ ഇങ്ങനെ ഒരു എറണാചാറി ഇടാത്ത പോലെയാണ് ഇപ്പ ഇങ്ങനെ കണ്ടാലു അതൊന്ന് സെറ്റക്ക അതായത് സെറ്റക്കുമ്പോൾ എന്താ കൊറച്ചു കലാത്തി കൊടന്നിട്ട് കുഴിച്ചിടണം വിചാരിച്ച് അപ്പൊ വേറെ ഇപ്പോ കലാ
അങ്ങനെ പോയിട്ട് അങ്ങനെ വാങ്ങ സമ്മച്ചുല്ലട്ടോ ഇതൊക്കെ അപ്പൊ ഞാനിന്റെ പൈ സെറ്റ് അങ്ങനെ മേടിച്ചതാണ അറിയാതെ
ഉ
പറയും ഞാന് പക്ഷെ ഓല പൈസയല്ലല്ലോ അതൊണ്ട് ന്നെ വല്ല്യ കൊഴപ്പല്ല്യ
ആ അയിന് വല്ല്യ പൈസൊന്നും വരൂല്ലല്ലോ ഞാനും തന്നെ അതേപോെ എന്തെങ്കലൊക്കെ കിട്ടണല്ലേ അപ്പോ ചെടി വാങ്ങാൻ പൈസയച്ചാലൊന്നു പോലു തരല്ലില്ല്യ ഹ ചെ ചെടി കാണാ
തരൂല്ല എദ്ത്താ മഴ രണ്ട മൂന്ന് ചെട്ടി ഞാനിപ്പോ ഇപ്പൊ ഇല്ല ഇല്ലാരഞ്ഞ ഇപ്പ മേടിച്ച ത് പറഞ്ഞരാ ആദ്യം നജീബിനെ കൊണ്ട് പിന്നെ ഒരു ഇത് വണ്ടിച്ചുട്ടാ കുറച്ചടി കൊ ന്ന ആയിരത്തി ഒരുന്നൂറ്റി അയിബോർപ്യ ട്ടോ
എന്ത്
അഞ്ച് കലാത്തിയി പിന്നെ അത് അത് ജീവലാത്ര കലത്തിയ നൂറ്റിഅയിബത് ഉറപ്പ്യണ് പക്ഷെ അതില് മൂന്നെണ്ണണ്ട്
ആ അയിക്കക്കൊ ഇങ്ങട്ട് വള മട്ട എടുക്കണം എന്നാലും അങ്ങോട്ട് വലുതാവു
അത്ഓ അവിടു നിങ്ങ മണ്ണാർക്കാട്ന്നാ കൊടുന്നത് പിന്നെ അരേലി അല്ലേ ആ ഉണ്ട കോടങ്ങളാറയിട്ട് അയിന്റെ അയിബോർപ്പ്യന്റെ അഞ്ച് അഞ്ച് ആറ് ത്തെ അഞ്ചു തൈ കളോ ആറു
ഈ കലാത്യ എന്താ വെച്ചാല് കൊറെേ കുട്ടികളും മക്കളുണ്ടായ തിങ്ങിനിക്കും നല്ല റസ്
ഞാനാങ്ങനെ തിക്ക ത്തി കുഴിച്ചിട്ടിക്കുന്നൊക്കെ തിക്കത്തിലാണ് അതുണ്ട് പ്പം ഒരു കാണാൻ വൃത്തിണ്ട്
ഉ പിന്നെ ഓവറായിട്ട് വലുതായി പോണണ്ട അത് പ റ്റു ങ്ങത്തെ കലയ പറ്റ ഉ അങ്ങനത്തെ ഒരു ചേ കല
താ ഇഷ്ട ചീളത്തി ഇഷ്ടല്ല വല
അതൊരു രസല്ലോല്ലോ കാണാന്
അങ്ങനെ അത് നെനെ ആയിരത്തിരു ന്നൂറ്റി അയിബതായി പിന്നെ ഓനെ കൊണ്ട് എഴുന്നൂറ്പ്പ്യക്ക് പത്തു ചട്ടി കൊണ്ടി പ്പിച്ചു
ഉം
ഓ നാല്പ്പണ്ണ ഇറക്കി ഇപ്പും ചട്ടികള്
ഉം ഏ ആഹ് ഓന് കൊറേ തണ്ണ ഉണ്ടാക്കിങ്ങനെ അവിടൊക്കെ വെച്ചു ഓ ഇന്ത നായക്കോട്ടട്ടാ ശരി എന്ന വക്ക